ഹലോ എന്തോ ഉണ്ടെടി എവിടാ ഒരു അറൂവൂ ല്ലല്ലോ.
ഓ ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ട് എന്തോ പറ്റിയ ഒരു വിവരില്ല ഇപ്പൊ വിളിക്കുന്നേ.
ഞാൻ തേ ഇന്നോ നാളെയോ കൊ പ്ലസ്ടുന്റെ റിസൾട്ട് വരുന്നേ നീ എങ്ങനെണ്ട് റിസൾട്ട് ഒക്കെ നല്ല റിസൾട്ടായിരിക്കുവോ.
ഉറപ്പിക്കാതെ വെചാ ഒന്നാമതെ ടെൻഷൻ അടിച്ചിരിക്കുവാ.
ആ ന്നോ ഓ പരീക്ഷ എഴുതിയ സമയത്ത് തൊന്നും ഓർത്തില്ലല്ലോ ഇപ്പ ടെൻഷൻ ആവുന്നെ.
എങ്ങനേലും അങ് എഴുതുവാക്കെ ല് ചോദിച്ച് റിസൾട്ട് വരുമ്പോല്ല്യോ പാട അവിടന്ന് ഇവിടന്ന് എല്ലാം ചോദ്യങ്ങളാ.
ആ ന്നോ ന്നാ ഞാൻ പിന്നെ ന്ന ഒന്നും ചോദിക്കുന്നില്ല നാളെ ഇനി ലഡുവായിട്ട് വരുമ്പൊഴേ ഇനി ഞാൻ ചോദിക്കൂ. ക്കുന്നുള്ളൂ.
ഓ ലഡ്ഡു അതൊന്നും പ്രതീക്ഷിക്കണ്ട ചേച്ചി ഏറിപ്പോയാ പാസ്സാവും.
ആന്നോ ഇനി തൊടർന്ന് എന്തോത്തിന് പോവാനാ ആഗ്രഹം എടി
ഞാന് റിസൾട്ട് വന്നിട്ട് നോക്കാനിരിക്കുവാ.
ആണോ ഉം പിന്നെ എന്തേലും ഇനിപ്പ ഡിഗ്രിക്ക് ക്കൊന്നും പോകാതെ പ്രൊഫഷണൽ കോഴ്സ് വല്ലം നോക്കണം.
ഞാന് ഇങ്ങനെ ഡിപ്ലോമക്ക് പോണന്ന് പറന്ന് ഇരിക്ക ചേച്ചി
ഏതാ ടി ഏ ഉം ഏത് ഡിപ്ലോമയിക്കാ.
റേ റേഡിയോഗ്രാഫി
ആണോ ആഹ് ഓഹ് ഓഹ് നിനക്ക് ഹോസ്പിറ്റൽ ഫീൽഡണോ ഇഷ്ടം
ആഹ് എനിക്കതാ ഇഷ്ടം
ആഹ് എടി റേഡിയോഗ്രാഫിയക്കാട്ട് ഇച്ചരിങ്കുടെ ജോലി സാധ്യതയൊക്കെ എപ്പഴും ലാബിനല്ലേ
ഓഹ് എനിക്കതിനോട് താല്പര്യല്ലേച്ചി
ആണോ ആഹ് റേഡിയോഗ്രാഫി എല്ലാടൊവോക്കെ കിട്ടുവോ ഹോസ്പിറ്റ ആഹ് ഇപ്പോ എല്ലാ ഹോസ്പിറ്റലുക കളിലും എല്ലാവിതൊക്കെ ഉണ്ട്ല്ലേ സ്കാനിങ്ങും എക്സറെക്കെ ഒ
ആഹ് എല്ലാം ഒണ്ട് പിന്നെ ചേച്ചി അതെങ്ങാണ്ടല്ലേ പഠിച്ചേ
ആഹ് ടി ഞാൻ അത് അത് തന്നാ പഠിച്ചേ
ആഹ് എവടര്ന്ന് ചേച്ചി പഠിച്ചേ?
ഞാൻ പഠിച്ചത് പൊറത്താടി ആഹ് ആഹ് വർക്ക് ചെയ്യുന്നൊക്കെ ഞാൻ നാട്ടിലാണെങ്കിലും പൊറത്താ പഠിച്ചിരുന്നേ
പിന്നെന്താവടെന്നിങ്ങ് വന്നേച്ചി
ഇപ്പിന്നെ കല്യാണവോക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയപ്പോഴത്തേന് വിചാരിച്ചു ഇനിപ്പം പൊറത്ത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിന്നെ അവരെയും പിന്നാല്ലേ കൊണ്ടു പോവണ്ടേ അതുകൊണ്ട് പിന്നെ ഓഹ് അല്ലടി ആ കൊറെ നാളൊക്കെ അവടെ ജോലി ചെയ്തില്ലേ ഇനിപ്പ നാട്ടിലാവട്ടെന്ന് ചിന്തിച്ച് അവരുടെ പഠിത്തോം ഇനിപ്പം പിള്ളർടെ പഠിത്തം നോക്കണ്ടേ
അവർക്ക് എന്തോ ഇഷ്ടം പഠിക്കാൻ
ഇപ്പോ പ്രത്യേകിച്ചൊന്നും പറയുന്ന ഒന്നുവില്ല ഹോസ്പിറ്റൽ ഫീൽഡിനോട് വല്യ താല്പര്യം ഇല്ല കാരണം നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്ന കണ്ടല്ലേ പിള്ളേര് വളരുന്നേ അന്നേരം അവർക്ക് അവ അത് തിനോട് വലിയ താല്പര്യവില്ല അല്ലാതെ എന്തെലും കോഴ്സ് ചെയ്യണോന്ന ആഗ്രഹം
ചേച്ചിക്ക് ഇതായിരുന്നോ ഇഷ്ടം
ആഹ് പെട്ടെന്നൊരു ജോലി ജോലി സാധ്യത കിട്ടുന്ന ഒരു മേഖലയ എന്നുള്ള രീതിയിലാണ് എടു ത്തത് പിന്നെ വല്യ അറിവൊന്നും ഇല്ലാരുന്നിതിനെ കുറിച്ച് പിന്നെ പ പഠിച്ചൊണ്ടിരുന്നപ്പോഴേ ഇതിന്റെ കാര്യങ്ങളും എല്ലാം മനസ്സിലായത്
ആഹ് അല്ല അച്ഛനും അമ്മയ്ക്കും വല്ല ഇഷ്ടങ്ങള് വല്ലോം ഒണ്ടായിരുന്നോ
ഇല്ലടി അച്ഛനും അമ്മയ്ക്കൊന്നും ഇതിനെ കുറിച്ച് വല്യ അറിവില്ലായിരുന്ന് എനിക്കിഷ്ടപ്പെട്ട കോഴ്സ് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാ അതെടുത്ത് പഠിച്ചോളാൻ പറഞ്ഞു. നമ്മളല്ലയോ പഠിക്കേണ്ടതും എല്ലാം അവര് നിർബന്ധിച്ചു വിട്ട ട്ടിട്ട് കാര്യവില്ലല്ലോ
ആഹ് ചേച്ചിടെ കല്യാണം എത്ര വയസ്സിലാര്ന്ന്
കല്യാണം ഇരുപത് വയസ്സി കല്യാണം കഴിഞ്ഞടി
അത് എന്തേച്ചി പെട്ടന്ന്
ആഹ് അന്ന് പിന്നെ അങ്ങനെ അങ്ങ് നടന്ന് ഒരു അനിയത്തി കൊച്ചുവേക്കെ ആയത് കൊണ്ട് അന്നേരം അങ്ങ് നടന്നതാ പിന്നെയാണ് ട്രെയിനിങ്ങേക്കെ പൂർത്തിയാക്കിയതും പിന്നെ ജോലിക്ക് പോയതുവോക്കെ
ആഹ് ചേച്ചിക്ക് അനിയത്തി ആയിരുന്നല്ലയോ
ആഹ് ആഹ് അത് പുള്ളിക്കാരി നാട്ടി തന്നെ ഉണ്ടടി
ഒണ്ടോ എ എന്തെലും ജോലി ഒണ്ടോ
ആഹ് അക്കൗണ്ട് അക്കൗണ്ടൻറ്റായിട്ട് വർക്ക് ചെയ്യുവാ
ആഹ് മക്കളൊക്കെ ഒണ്ടോ
ആഹ് മക്കളോണ്ട് മക്കളോണ്ട് രണ്ടാൺകുട്ടികളോണ്ട് അവരും ഇപ്പം പഠിച്ചോണ്ടിരിക്കുന്നു.
വല്യ പിള്ളേരാണോ
ഒത്തിരി വലുതല്ല എന്നാലും ചെറിയ പിള്ളാരും അല്ല പഠിക്കുവാ പഠിച്ചൊണ്ടിരിക്കുന്ന പിള്ളേരാ
വീടിന്റെ അടുത്താണൊ ചേച്ചി
അല്ല അല്ലടി അവള് ഇച്ചിരി ദൂരെയ താമസിക്കുന്ന
ആഹ് വിഷമം ഉണ്ടോ ഇങ്ങനെ അകന്നിരിക്കുന്നേന്
ആദ്യക്കെ ഭയങ്കര വിഷമമായിരുന്നടി കാണുന്നില്ലല്ലോ പെട്ടെന്ന് ഒറ്റപ്പെട്ട പോലുള്ള അവസ്ഥയൊക്കെ ആയിരുന്നു അവക്ക് പിന്നെ സാഹചര്യങ്ങളോട് പൊരു ഇഷ്ടപ്പെട്ട് ഇപ്പം കുഴപ്പല്ല്യ അപ്പ പിന്നെ നമുക്കൊരു ടൂറ് പോകുന്ന പോലെ നമ്മള് പിള്ളേർക്കും ഒരു ഇഷ്ടവാ അവിട വരെ യാത്ര പോകുന്നതും ആഹ് അവളുടെ അടുത്ത് രണ്ടു ദിവസം പോയി നിൽക്കുന്നതും ഒക്കെ അപ്പം പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടവാ അന്ന് കെട്ടിച്ചൊണ്ട് പോകുന്ന സമയത്ത് അവക്കൊ ഒരു വിഷമമായിരുന്നു
അയന്നെ അതെല്ലാവർക്കും അകനെന്നെലെചി
ആഹ് അതാ അമ്മ അച്ഛനെന്നും കാണുന്നില്ല എന്നെ കാണുന്നില്ല ബന്ധു നമ്മള് ഇതുവരെയും കണ്ട്
ഒറ്റയ്ക്കല്ലേ
ആഹ് അമ്മോ അച്ഛനും ഒറ്റക്കാ വേറെ കൂട്ടത്തി ആരും ഇല്ല ഞാൻ പിന്നെ എപ്പോഴും പോവും വല്ലപ്പോഴും എന്നും മിക്കപ്പോഴും പോയി എല്ലാ കാര്യങ്ങളും തിരക്കിയിട്ടൊക്കെ പോരും അവര് ഒറ്റക്കെല്ലാ ഉള്ളൂ ആവാ വീണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ട് പോരും
ചേച്ചി എവിടെന്നാണ്ടൊരു ഒരു വീട് മേടിച്ചന്ന് പറഞ്ഞായിരുന്നു
ആഹ് വാങ്ങിച്ചായിരുന്നെടി അത് പിന്നെ പണിയൊന്നും നടത്തിയില്ല അത അങ്ങനെ കിടക്കന്ന്
നമ്മളോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ ന്നിട്ട്
ആഹ് അന്നേരം പിന്നെ ഇടക്ക് വെച്ചാ പറഞ്ഞതേ ഉള്ളടി പിന്നെ അതിനകത്ത് പുതുമ പുതുതായിട്ടും ഒന്നും ചെയ്തോന്നുമില്ല അതുകൊണ്ട് പിന്നെ നിങ്ങളോട് ഒന്ന് പറയാഞേ ഇനിയിപ്പ ഒരു ദിവസം വാ നീ ഒന്ന് കണ്ടിട്ടൊക്കെ പോരെ
ഉം പിന്നെ വേറെ എന്ത് പരിപാടി എന്തെന്നാ
ഇനിയിപ്പ സ്കൂള് തോറാപ്പല്ലൂടി എന്ത ബു പിള്ളേർക്ക് ബുക്കും ഒന്നും വാങ്ങിച്ചില്ല ഡ്രസ്സ് എടുത്തില്ല ഇനിയിപ്പം ഉച്ച കഴിയുമ്പോ അങ്ങോട്ടൊന്ന് ഇറങ്ങാന്ന് വിചാരി ച്ച് എല്ലാം പുതുതായിട്ട് വാങ്ങിക്കണം ബുക്ക് വാങ്ങിക്കണ ബാഗ് കോട ചെരിപ്പ് ഡ്രസ്സ് എല്ലാം വാങ്ങിക്കണം
എല്ലാം മേടിക്കണം അലയോ കഴിഞ്ഞ വർഷത്തൊന്നും ഇല്ലയോ
ഓഹ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒന്നും എല്ലടി എല്ലാം പുതുതായിട്ട് വാങ്ങിക്കണം അതുമല്ല കഴിഞ്ഞ പ്രാവശ്യത്ത് ഏയ് ബാഗ് കൊണ്ടുപോവാൻ പറഞ്ഞാലും അത് ഒരു രണ്ട് വർഷം മുമ്പേ വാങ്ങിച്ചതായിരുന്നു അത് രണ്ട കൊല്ലം കൊണ്ട് കൊണ്ടു പോവൂന്നെ അതാ ഇനിയിപ്പ അത് കൊണ്ടു പോവാൻ പറഞ്ഞ പുള്ളിക്കാരി കേക്കത്തില്ല അതുകൊണ്ട്നി പുതു പുതിയത് തന്നെ വാങ്ങിക്കണം ഇനിയിപ്പ അങ്ങോട്ട് ഇറങ്ങുമ്പോ അറിയാം എത്ര രൂപയാവുമെന്നും എന്തോ വിലയാവുമന്നൊക്കെ
അ വില കൂടുതലല്ലെ ഇപ്പൊ എല്ലാത്തിനും
ആഹ്ന്നാടി എല്ലാത്തിനും വില കൂടുതലാ ഇനി ഇന്നിന് എല്ലാം ഒന്ന് ഇറങ്ങി നോക്കണം ഇപ്പോ ഒരു കുറച്ച് സമയം കൊണ്ട് മഴ ഒന്നു തോന്നു നിക്കുവ ഞാൻ കരുതിയാ
ഇന്ന് പിന്നെ മഴയില്ലെന്ന് തോന്നെ
ആഹ് അതാ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് ഇറങ്ങി എല്ലാ സാധനങ്ങളും ഒക്കെ ഒന്ന് വാങ്ങിക്കൊണ്ട് വരാം ഇന്നലെയൊക്കെ നല്ല മഴ ആയിരുന്നു അവടെ മഴയുണ്ടായിരുന്നോ
ഇവിടെന്നെലെ നിർത്താതെ മഴയായിരുന്നേ
ആഹ് എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്ന മഴയ അന്നേരല്ലേ
ആഹ് കരണ്ടൊന്നും ഇല്ലാരുന്നു ഞങ്ങടവടെ
ആഹ് ഇവിടെ വീ വൈകുന്നേരം പകല് ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഞാനറിഞ്ഞില്ല പിന്നെ വൈകിട്ട് ചെന്നപ്പഴത്തേന് ഇടക്കിടക്ക് കറണ്ട് പോവുവ കൊറെ സമയം വരിക അങ്ങനെ നിന്നതാ
ആഹ്
മഴ പെയ്താ തന്നെ പെട്ടെന്ന് കരണ്ടങ്ങ് പോവ എന്തെയ്യും എവിടേലു
ഇപ്പ കരണ്ടങ്ങ് പോവാ പിന്നെ സൂക്ഷിക്കണെ ഇടിയും മിന്നലുവൊക്കയാ
ആന്നാന്ന് ഇന്നലെയും വാർത്തക്കാത്ത് കണ്ട് ഉം കുളിമുറിയിലോട്ട് കുളിക്കാനെറങ്ങിയതാ അപ്പച്ചൻ വയ്യാതേയ് ഇടിമിന്നലേറ്റ് മരിച്ചന്ന് എന്തോയ്യും പുള്ളിയൊട്ടും പ്രതീക്ഷിക്കാതുള്ളൊരു സംഭവായിപ്പോയി ഇടിമിന്നല് ഏറ്റ് മരിച്ചുപോയി അതാ നമ്മള് ഈ മഴയില്ലാതുള്ള മിന്നല് അത് ഏറ്റവും പ്രശ്നം ആ സമയത്ത് പൊറത്തോട്ടൊന്നും എറങ്ങരുത് റൂ
ഇപ്പംങ്ങാണ്ട് മരിച്ചില്ലേ
ആഹ് അത് അത് മരിച്ച് അത് രണ്ട് മൂന്ന് കുട്ടികള് അതും അവര്
ആഹ്
ആഹ് കാറ്റ് കൊള്ളാനെങ്ങാണ്ട് ആ മ മലയുടെ പുറത്ത് കയറിയിരുന്നെന്നാ പറയുന്നേ അങ്ങനേ സംഭവം ഉണ്ടായേ അതും പിള്ളാരൊട്ടും പ്രതീക്ഷിക്കാതൊള്ള സമയത്തൊള്ള മിന്നലായിരുന്ന്
പിള്ളാരെന്തിനാ മലേ പോയത്
അതവരെപ്പഴും പോയി അവിടെ നല്ല വ്യൂ പോയിന്റ് അതൊക്കെയാന്നാ പറയുന്നേ അങ്ങനെ ചെന്നിരുന്നയാ കൂട്ടുകാരെല്ലാം കൂടി സംസാരിക്കുന്നത സംസാരിക്കുന്നെ ആയിരിക്കും അവരുടെ ഒരു സന്തോഷ ത്തിന് പോയിരിക്കുന്ന സ്ഥലവായിരിക്കും എന്നും പക്ഷെ കുഞ്ഞുങ്ങൾക്കതൊരു അപകടമായിട്ട് മാറിയത്
ഉം മോളെ കൊണ്ട്പോയി മോടിഷ്ടത്തിന് സാധനം മേടിച്ചു കൊടുക്ക്
ആഹ് കൊടുക്കാടി ഇനിയിപ്പല്ല കൊണ്ടുപോയിട്ട് എല്ലാം ഇഷ്ടം ചോദിച്ച് കഴിഞ്ഞാ നമ്മുടെ ബെഡ്ജെ റ്റിന് പുറത്തു പോവും അതുകൊണ്ട് അഹ് നമ്മടെ ഇഷ്ട്ടങ്ങൾക്കനുസരിച്ച് ബെഡ്ജറ്റൂടെ നോക്കി നമ്മടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വാങ്ങിച്ചു കൊടുക്കാം എല്ലാം അവരിടെ ഇഷ്ടം നോക്കിയാ പറ്റത്തില്ല
ഇന്നെന്തുവാര്ന്ന് കറി
ആഹ് ഇന്ന് പാ പ്രത്യേകിച്ചൊന്നും ഇല്ലടി മീ മീൻകറിയും ഒരു തോരനും സാമ്പാറും വെച്ച്
മീൻകറി മസ്റ്റാ ഇല്ലിയോ
ആന്നടി ആന്നാന്ന് മീനില്ലാതെ ഒരു ആഹാരം കഴിക്കുന്നതിനെ കുറി ച്ച് വല്ല്യ പ്രയാസവാ ഇന്ന് മീൻ ചൂര ആയിരുന്നടി ഒത്തിരി വലുതും അല്ല ചെറുതും അല്ലാത്ത സൈസ് മീഡിയം ചൂരയായിരുന്നു കിട്ടിയേ
കറി വെച്ചോ
ആഹ് കറി ആഹ് കറി വെച്ച് കറിയും വെച്ച് രണ്ട് മൂന്ന് കഷ്ണം എടുത്ത് വറക്കേം ചെയ്ത്
ആഹ് ചേച്ചി എങ്ങനെ ചേച്ചി മീൻ കറി വെക്കുന്നെ എനിക്കത് ഭയങ്കര ഇഷ്ട്ടവാ ചേച്ചീടെ മീൻകറി
മീൻകറീ പുളിയും മുളകും അരച്ച വെക്കുന്നെങ്കി ചൂരക്കക്കെ ഇഞ്ചിയും ആഹ് കൊച്ചുള്ളിയും എല്ലാം കൂടൊന്നു വഴ തക്കാളിപ്പഴോ എല്ലാം പച്ചമുളകും എല്ലാം കൂടെ വെളി ച്ചെണ്ണക്കാത്ത് വഴറ്റി എടുത്തിട്ട് അതിനകത്തോട്ട് തന്നെ മുളക്പൊടിം മല്ലി പ്പൊടിയും ഉലുവാപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് മൂപ്പിച്ച് ആഹ് എടുത്ത് അതിനാത്തോട്ട് ചൂടുവെള്ളം ഒഴിക്കും ആഹ് പിന്നെ പുളി ആവശ്യത്തിന് പുളിയൂടിട്ട് ആഹ് ഇങ്ങനെ എടുക്കത്തേ ഒള്ളെഡി പിന്നെ എന്തുവാ
പക്ഷ നിക്കേ എനിക്കൊരു കോള് വരുന്ന.
ആഹ എന്നാ ശരിയടി ഞാൻ വിളിക്കാം പിന്നെ വിളിക്കാം ആ ഒക്കെ ടി